ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഉം സുഖായിരിക്കണ കൊഴപ്പൊന്നുമല്ല അവിടെയ
ആഹ് എവിടെയും കുഴപ്പൊന്നുല്ല സുഖമായിട്ടിരിക്കണ പിന്നെ എന്താ പാട്പോ നിലവിൽ ഇങ്ങെപോ എവിടെയും താമസിക്ക ക്കണേ
ഞാന് ഇവിടെ മലപ്പുറത്ത്
മലപ്പുറം ജില്ല ആണല്ല ഒക്കെ ഞങ്ങള് പാലക്കാട് ജില്ലയാണ്
ആഹ് ആഹ്
പിന്നെ അതുപോലെ നിങ്ങള് ടൗണിലാണ് അതോ ആഹ് നാട്ടു പുറത്തന്നെ എങ്ങനെ വരുന്നത് നിങ്ങളൊക്കെ സ്ഥലം വരുന്നത്
ടൗണിലാ
ടൗണിൽ ആണോ ഒക്കെ അപ്പൊ നമുക്കിന്ന് ടൗണിനെ നാട്ടൻപുറത്തിനെ കുറിച്ച് തന്നെ സംസാരിക്കാം അല്ലേ ഞങ്ങള് അല്ലല്ല ഞങ്ങള് നാട്ടൻ പുറത്തു നാകുമ്പോ ഒരു സമാധാനത്തിന് ജീവിക്കാൻ പറ്റുംണ്ട്
അതെ എവിടെ സ്ഥലം നിങ്ങളെ വീട്
ഞങ്ങളെ വീട് വരുന്നത് കച്ചേരി പറം പോയിട്ട് വരും കച്ചേരി പറമ്പ് അറിയില്ലോ സ്ഥലോ ഓക്കെ ഓക്കെ കച്ചേരിപറമ്പ് ഇവിടെ നമുക്ക് നിങ്ങക്ക് ഇപ്പ സ്ഥലം പരിചയം ഉണ്ടെങ്കിൽ നമ്മുടെ ബസ്രിക്ക ന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പ് ആയിട്ട് വരും
അതെല്ലേ ആഹ് ആഹ് ആഹ് അവിടെ അറിയുന്നവരുണ്ട്
ആഹ് ഓക്കെ ഓക്കേ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ആളുകളായിട്ട് ജീവിക്കാൻ പറ്റിയ ഏരിയാണ് എന്ത കഴിഞ്ഞാല് ഈ കാടും മലയും കാര്യങ്ങളൊക്കെയാണ് നമ്മള അടുത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് മറ്റേ അതുപോലെ തന്നെ എന്താ പറയാ വേറെ ശല്യങ്ങളൾന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളെ കുറച്ച് ശല്യം ന അങ്ങനെല്ലാം ശല്യം തന്നെ ഉള്ളു
ആഹ് അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങള് അവിടെ മാമമ്മാരുടെയൊക്കെ വീടാണ് നമ്മടെ വീട് അപ്പോ അവിടേക്കൊക്കെ നിക്കാൻ വരുമ്പോ ഫോറസ്റ്റുകാര് അങ്ങനെ പോന്ന കാണാം അപ്പൊ എന്താന്ന് വച്ചാ ആന ഇറങ്ങി മലമ്പാമ്പ് മറ്റേ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞ് പിന്നെ എപ്പഴും കൊരങ്ങന്മാരുണ്ടാവും ഫ്രണ്ടികൂടെ
അതെ അതെ അതെ അതെ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞെ ശരിയാണ് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് പ്രശ്നം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ അതിനെയുള്ള് എന്നാ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി തിരക്ക് അല്ലെങ്കിൽ വേറെ വാഹനങ്ങള് വേറെ പ്രശ്നങ്ങള് അല്ലെങ്കി ഈ വേറെ അങ്ങനെ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടാക്കണ രീതിയിലുള്ള വർ പ്രശ്നങ്ങളൊന്നുമില്ല ഈ നാട്ടില് ഉണ്ടാവുന്ന ചെറിയ ഈ മൃഗങ്ങള് അതിപ്പോ അവര് ഇടക്കിക്ക് വിളിച്ച് വിചാരിക്കല്ല അന്നല്ല പക്ഷെ അതുകൊണ്ട് ബുദ്ധിമുട്ട് എന്താ വെച്ചാ ഈ കർഷരെ കൃഷി ആൾക്കാരെ കൃഷി നഷ്ടപ്പെടുന്നുണ്ട് അല്ലാതെ ആന ഇറങ്ങിയതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വേറെ മറ്റും മൃഗങ്ങളൊന്നും പിന്നെ ഇവിടെ ഇറങ്ങലില്ല പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ
മൃഗങ്ങളുടെ പ്രശ്നമൊന്നുമില്ല ഇവിടെ വാഹനങ്ങള് അപകടങ്ങള് കാൽനട യാത്രക്കാർക്ക് അപകടം വണ്ടി ഓടിക്കുന്നവർക്ക് അപകടം അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അവിടെ ഉള്ളേരിയൊക്കെ ആകുമ്പോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലൊക്കെ അപകടൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കിട്ടാനൊക്കെ ആ ഭാഗത്തൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ
ഇവിടെ പിന്നെ ആ പ്രശ്നോന്നുമില്ല ഇവിടെ വേഗം വണ്ടി വിളിച്ചാ കിട്ടും ആംബുലൻസ് ആണെങ്കി ആംബുലൻസ് കിട്ടും വേറെ വണ്ടികളാണെങ്കി അങ്ങനെ അതൊക്കെ അടുത്തടുത്ത് ഹോസ്പിറ്റലുകളും ഉണ്ട് ഇവിടെ അതൊക്കെ കൊറവല്ലേ
അതെ അതെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് താങ്കള് പറഞ്ഞ ആ ഒരു കാര്യത്തിന് ഏഹ് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം എന്താന്ന് ച്ചാ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ഇങ്ങനെ വണ്ടിയില്ലാത്ത പ്രശ്നം പക്ഷെ ഈ സൈഡിലൊന്നും അങ്ങനെ അപകടൊ കാര്യങ്ങളൊന്നുമില്ല കാരണം ന്തെ ച്ചാ ഇവിടുത്തെ റോഡ് എന്നും എന്താ പറയാ പൊട്ടി പൊളിഞ്ഞ് കൊണ്ട് വണ്ടികൾക്കൊക്കെ സ്പീഡ് വളരെ കൊറവായിരിക്കും അപ്പൊ അതുകൊണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഞങ്ങളെ നാട്ടില് ഏത് ഇപ്പൊ ഇപ്പൊ ഒരു ടീമിനേയും മോശാക്കി പറയല്ല ആറിന്നേതാ കാര്യമില്ല ഇവിടെ റോഡ് എന്നും ഇങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാം ബാക്കിയുള്ള എന്ത് കാര്യം കൊണ്ടും ഇവിടെ അത്യാവശ്യം കൊ ഴപ്പമില്ലാത്ത ഒരു ഏരിയാണ് പക്ഷെ ഈ ഒരു കാര്യത്തില് ഞങ്ങളെ അവിടെ ഭയങ്കര മോശം തന്നെയാണ് ഉള്ളത് നിലവില് പിന്നെ നിങ്ങളെ അവിടൊക്കെ അണെങ്കിൽ അത്യാവശ്യം റോഡും കാര്യങ്ങളൊക്കെ ഭയങ്കര സജ്ജീകരണമാണ് പക്ഷെ വണ്ടികൾ കൊണ്ടുള്ള ബു ബുദ്ധിമുട്ട് കാര്യങ്ങള് പറഞ്ഞ പോലെ അപകടങ്ങള് കാര്യങ്ങള് ഒക്കെ കൂടുതലായിരിക്കും ഇനി വണ്ടി ശല്യം അത് നമുക്കിവിടെ സമാധാനംന്ന് വെച്ചാ ഈ വണ്ടിശല്യം കാര്യങ്ങളൊന്നുമില്ല
ഇവിടെ നല്ല ശല്ല്യ അവിടൊക്കെ പോയി കഴിഞ്ഞഴിഞ്ഞാ നല്ല ശബ്ദമൊക്കെ കേട്ട് ഒറങ്ങാം ഇവിടെ അങ്ങനെയല്ല ഇവിടെ വണ്ടിടെ ശബ്ദോ ഹോണടിശബ്ദോം ചെലപ്പൊഈ ചെക്കന്മാരൊക്കെ കൂക്കിആർത്തിട്ട് പോണ ശബ്ദൊക്കെ കേൾക്കും റോഡ് സൈഡിൽ ന്നെ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാ അതുപോലെ ഇവിടെ അടു ഇവിടെ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയിക്കെ ആണെങ്കിലോ പത്ത് മണിവരേ വണ്ടികളാ രാവിലെയും വണ്ടികള് രാത്രിയും വണ്ടികള് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പേടിയാണ് ഇറങ്ങീട്ട് പോകുമ്പം
അതെ അതെ അത് എന്ത് കമ്പനിയാണ് അവിടെ ള്ളത്
ഇവിടെ ഒരു പപ്പട കമ്പനി ഉണ്ട് ആഹ് വണ്ടികള് ഉം അതുപോലെ വ വല്ല്യ ലോറി വരാനുണ്ട് അതൊക്കെ വരുമ്പ പേടിയാണ് ഈ കുട്ടികളൊക്കെ ഇപ്പൊപ്പൊഴും കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റിക്കോളണം ന്നില്ലല്ലോ അവര് ഈ നടക ക്കണ പ്രായ ആയതുകൊണ്ടാ നമ്മള് വാതിൽ അടച്ചിട്ടാലും അവര് അത് തുറന്നെടുത്തിട്ട് പോകും.
അതെ അതെ താങ്കൾ പറഞ്ഞത് ശരിയാണ് കാരണം ന്താച്ചഴിഞ്ഞാല്? നിലവില് ഇപ്പൊ ഈ ഒരു പ്രശ്നം ന്ന് പറഞ്ഞഴിഞ്ഞാല് കുട്ടികള് റോഡ് സൈടാണ് വീടെങ്കി - തീർച്ചയായിട്ടും കുട്ടികളെ നോക്കണം ഇപ്പഴത്തെ കാലം അങ്ങനെയാണ്. കാലല്ല വണ്ടികള പ്രശ്നം ഒന്നാണ് പിന്നെ വേറെയും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെണ്ട്. പിന്നെന്തച്ച നാട്ടും പുറത്ത് അങ്ങന ത്തെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ലല്ലി ഈ അപരി വണ്ടി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എടുക്കില്ല നമുക്ക് ആവശ്യക്കാർക്ക് മാത്ര ആവശ്യക്കാർ മാത്രേള്ളൂ നമ്മളെ ഈ ഒരു സ്ഥലത്തക്കൊക്കെ വരും നിങ്ങളവിടെ അങ്ങനെയല്ല എനി ടൈം അല്ലെങ്കിൽ എപ്പോളും എന്തായിച്ചഴിയ്ഞാൽ അയ്ക്കൂടി ആളുകൾ പോവ വ ണ്ടി നമുക്കറിയാത്ത വണ്ടികൾ ഒരുപാട് പൂവണ്ടാവും അതി കൂടി ഇതങ്ങനെയല്ല ഇവിടെ നമുക്ക് ഏകദേശ അറിയുന്ന ആളുകളും കാര്യങ്ങളൊ ക്കെ ഇവിടെ വരുന്നുള്ള് അതുകൊണ്ട്ന്താച്ചഴിഞ്ഞാല്? അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളുംന്നില്ല. പിന്നെ റോഡിന്റെ കാര്യം പറഞ്ഞില്ലേ നമ്മക്ക് വണ്ടി പ്രശ്നം അങ്ങനെ ആക്സിടന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെന്ന ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുല്ല. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ആന പ്രശ്നം കാരണം ക്ഷേ ആന ഉപദ്രവിച്ചിട്ടങ്ങനെ സംഭവം ന്നും ഇതുവരെ നമ്മളെവിടെ ക്ഷെ ഉണ്ട് ഒന്ന് രണ്ട് കേസൊക്കെണ്ട് ഇല്ലാന്നല്ലമ്മള് പറയണേ പിന്നെന്താച്ചാ? വേറെന്താച്ചഴിഞ്ഞാ ഇവിടെ നല്ല ഓക്സിജനും കാര്യങ്ങളക്കെ കറക്ട്ടയിട്ട് കിട്ടും നിങ്ങ അവിടക്കന്ന്ഞ്ഞു കിഞ്ഞൽ ഈ എപ്പ നോക്കിയാൽ ഈ വണ്ടിയും കാര്യങ്ങളൊ ആയതുകൊണ്ട് തന്നെ തീർച്ചയായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഓക്സിജൻ അല്ലെ അപ്പ അയ്ന്റെയൊക്കെരു അപര്യാപ്ത ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏകദേശം അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങള്?
അതെ അതെ പിന്നെ അതല്ല അവിടെ ഒന്നും ഈ കല്യാണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വന്ന് കഴിഞ്ഞാ ടൗണിക്ക് പോണ്ടേ ഒരു ഹാള് കിട്ടണങ്കി ക്ഷെ ഇബടെ അങ്ങനെയൊന്നും അല്ലേ. ഇവിടെ ഞങ്ങടെ വീടിന്റെ അടുത്ത് തന്നെ മൂന്നും നാലും ഓഡിറ്റോറിയങ്ങളണ്ട്. പിന്നെ എല്ലാ സ സൗകര്യം അടുത്തടുത്തടുത്ത് തന്നെുണ്ട് അതുപോലെ ബസ്സ് കയറാനാണെങ്കിലും. നമ്മക്ക് അധികം ദൂരെം നടക്കണ്ട ആവശ്യല്ല. അതുപോലെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാ നമുക്ക് വണ്ടിക്ക് വരണ്ട ആവശ്യമൊന്നുമില്ല നടക്കേണ്ട ദൂരേള്ളൂ.
അതെ അതെ തീർച്ചയിട്ടും.
വ്ട്ന്നൊക്കെമ്മടെ വീട്ടിലക്കൊക്കെ നിക്കാൻ വരുമ്പോഴാണെങ്കിലും അതെ കടക്കൊക്കെ കൊറെ ദൂരം പോണം. ഇതങ്ങനെയൊന്നും അല്ല നമ്മുക്ക് എന്ത് വേണെങ്കിലും. പെട്ടെന്ന് ഓടി ചെന്ന് വാങ്ങിച്ചിട്ട് വരാള്ള ദൂരേ ഉള്ളു.
അതെ തങ്കള് പറഞ്ഞത് കറക്റ്റണ് കാരണം ന്താച്ചെഴിഞ്ഞാല് ഇവടെ ഈഹ് നിങ്ങള് ഇങ്ങള് പറഞ സ്ഥലം ഞാന് ഓർക്കുണ് ണ്ട്. അവിടെ ഈ പറഞ്ഞ മാതിരി ടൌൺ ടൗൺക്ക് വരണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഏകദേശം കുറച്ച് കടയുള്ള ഏരിയക്ക് വരെങ്കിൽ ഒരു രണ്ട് കിലോ
ദൂര നടക്കണം അതുപോലെ ബസ് ആണെങ്കിലും ബസ് ബസറങ്ങിയിട്ടാണെങ്കിലും നമ്മൾ ഓട്ടോക്ക് ആഹ് ഓട്ടോക്ക് പോരെണ്ടെ ദൂരണ്ട് ഉം ഉം ഉം പക്ഷെ എന്താച്ചാ നമ്മക്ക് ഇങ്ങനെ അവധിക്കാലക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലണത്. കുറേ കുട്ടികളും ഉം എല്ലാ നല്ല രസ രസള്ള ഒരു ഏരിയാണ അത് അതുകൊണ്ട് ഉഷാറായിട്ട് നിക്കാ അവിടെ. ഇവിടെ ഈ ടൗണിലൊക്കെവുമ്പോ ഒരു ഇതില്ല.
അതെ അതെ അതെ അവിടെക്കെന്താച്ച അവനന്റെ വീട്ടിന്ന് പുറത്തിറങ്ങണ ഒരു രീതിയായിട്ട് അവിടെ ഉണ്ടാവില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാരും ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ കളിച്ച് അല്ലെങ്കിൽ ആര- ചിന്താഗതിക്കാരാണ് അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളെ നാട്ടിൽ നിന്ന് കളിക്കാന് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോവാ കാരെ അവിടെയൊക്കെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെല്ല അവിടെ ഫോറസ്റ്റ് ആൗണ്ട് അവിടെ ക്രിക്കറ്റിനാണെങ്കിലും ഫുട്‌ബോളിനാനെങ്കിലും കൂടുതലായിട്ട് ക്രിക്കറ്റ് കളിക്കൊക്കെ പോക ഞങ്ങളെ അപ്പുറത്തെ ഗ്രൗണ്ടിലേക്കാരം ആ ഗ്രൗണ്ട് ന്നെ ചിലപ്പോ നിങ്ങൾ കണ്ടിന്ന ഉണ്ടാവില്ല കണ്ടിട്ടുണ്ടാവകും വലിയ ഗ്രൗണ്ട് ആയിരിക്കും അതല്ലാം അപ്പ ഗ്രൗണ്ട് ഉണ്ട് ആഹ് ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ മാത്രമുള്ള ഗ്രൗണ്ട്ണ് അപ്പോ അവടെ- ക്ക് ഞങൾ അങ്ങോട്ട് അവിടെന്ന് ശല്യമല്ല ഇപ്പ ചില ഈ നാട്ടും പുറത്തക്കകുമ്പോ അല്ലെങ്കിൽ ടൗണിലൊക്കെ ഒരു ബാളല്ലെങ്കിൽ അപ്പറത്തെ വീട്ടിക്ക് പോയി ഇപ്പറത്തെ അങ്ങനത്തെ പ്രശ്
അത ഇവിടെക്കെ ഇവിടെ അങ്ങനെയാണ് ഒരാളുടെ വീട്ടേക്ക് പോയിക്കഴിഞ്ഞാലോ ഒരാളുടെ എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാലോ ഭയങ്കര പ്രശ്നമാകും പിന്നെ അതും പിടിച്ചിട്ടാ പക്ഷെ അവിടെക്കെയന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നല്ല ആൾക്കാരാ തോന്നുന്നു
ആഹ് ഇവടെന്ന് പറഞ്ഞ അങ്ങനത്തെ പ്രശ്നം വരാത്ത ഏരിയകളല്ല കാരണം ഗ്രൗണ്ട്ക്കെ കാ- ക്രിക്കറ്റ് കളിക്കുമ്പോ ഏറ്റവും കൂടുതൽ ബാൾ പോക അപ്പോ അങ്ങനത്തെ ഗ്രൗണ്ട് നമ്മെ കാടിന്റെ സെന്റർ ആകോണ്ട് എന്താ വെച്ച നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല മറ്റുള്ളവരെടെ തോള്ളിൽന്ന് കേട്ടിട്ടുള്ള കളിക്കേണ്ട അവസ്ഥ ഒന്നും വരുന്നില്ല അതെ അതെ
ആണെങ്കിലും കളിക്കാൻ ഇപ്പഴ അവിടെയൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളി കളിക്കാൻ ഒരുപാട് കു- കുട്ടികളുണ്ട് അതുപോലെ ഒരുപാട് കളികളും അവർക്ക്റിയാം പക്ഷെ ഈ ടൗണ് ത്തെ കുട്ടികൾക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഒര് കളികളും അറിയില്ല ഒക്കെ മൊബൈലിലല്ലേ എല്ലാ കുട്ടികളും മൊബൈലില് അവർക്ക് കളിക്കാനോ പുറത്ത് പോവാനോ പുറത്തിറങ്ങാനോ ഒന്നും ഒരു സൗകര്യല്ല ഒക്കെ ഈ വണ്ടി വണ്ടിയല്ലേ കാണണ് അതുപോലെ ആർക്കും ആർക്കും സമയോല്ല ഒക്കെ ജോലിക്കാര് പക്ഷെ അവിടെക്കെയന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാനാണെങ്കിലും പ്രകൃതിയൊക്കെ കാ കാണാനും അവരൊക്കെ അതൊ ഒക്കെ അതിലൊക്കെ ഇടപഴകി ജീവിക്കുന്നവരല്ലേ ഇവിടെള്ളവർക്ക് അതൊന്നും.
തീർച്ചയായിട്ടും അതെന്താ സംഭവന്ന് വെച്ച അതെ അതെ ഇവിടെന്ന് വച്ചാ ഇവിടെ ഇപ്പൊ കുറച്ച് നമ്മളെ ഈ പുതിയ തലമുറക്ക് കൂടുതലായിട്ടും. ഈ കളികളിലേക്ക് ഒന്നും വരുന്ന കാണല്ല മറ്റേത്ന്താ വെച്ചൽ ഇവരിപ്പോഴും ഈ ഫോണിന്റെ ഒന്നാമത് ഇപ്പഴത്തെ തലമുറക്കെ അങ്ങനെ ആയി പോയി.
അ അതെ ഉം
പോയി ആൺകകുട്ടിയായിക്കോട്ടെ പെൺകുട്ടിആയിക്കോട്ടെ എല്ലാരും ഫോണിന്റെ- ഓരേ ചിന്താഗതി പിന്നെ ചെറുപ്പം മുതലേ പോ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് എത്തി തന്നെ ഓര്ക്ക് ലൗവർ അങ്ങനത്തെക്കെ ഒര് ചിന്താഗതിക്കുള്ള ആൾകളായിട്ടുണ്ട് അന്തോട്.
ഉം അതിന് കുട്ടികളൊക്കെ വളർന്നുപ്പോഴേ
ഉം അതെ അതെ അതെ അതെ അതെ അതെ
ഇപ്പ ഈ മൊബൈലിന്റെ ഉപയോഗം തോടങ്ങിയപ്പോ തൊട്ട് കുട്ടികളും നാശായിക്കൊണ്ടിരിക്ക്ണ് വലിയവരും നാശായിക്കൊണ്ടിരിക്കുണു. ഇപ്പൊ അതിനോക്കെടിമയായി. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും. ഇപ്പൊ ഒന്നും ഈ മൊബൈൽ ഇല്ലാണ്ട് എന്ത് നടക്കുന്ന ആർക്കെങ്കിലും ഒന്നും നടക്കില്ല ആർക്കും.
അതെ തീർച്ചയായിട്ടും അതെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിപ്പോ നാ നാട്ടിൻ പുറം ആയിക്കോട്ടെ ഇപ്പൊ ടൗൺ ആയിക്കോട്ടെ ഏകദേശം ആര് ലെവലിക്ക് എത്തിയിട്ടുണ്ട്. ഏഹ് എന്തായാലും. ഇപ്പൊ ഇതിനെക്കെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പറയാണ്ട് എാന്തായാലും നമ്മക്ക് ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം കേട്ടോ?
ആയിക്കോട്ടെ?
എന്ന ശരി.
ആഹ് ശരി എന്നാ.